ഹലോ
ഹലോ
കേൾക്കാവോ
ആഹ് ആഹ് കേൾക്കാണ്ട്
ആഹ് എന്തോണ്ട് വിശേഷം
എന്താ പണികൾ അങ്ങനെ നടന്നോണ്ടിരിക്കുന്നു
എന്നാ ഉണ്ടാക്കുന്നെ രാവിലെ ഇവിടെ എന്നായിരുന്നു ഇവിടെ ദോശയും ആഹ് മീൻകറി ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പം മി മീൻകറി ദോശേം മീൻ കറിയും കൂട്ടി കഴിച്ചു
ആഹ് മീൻ കറി കൂട്ടോ ദോശക്ക്
ആഹ് ഞാൻ ഓഹ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല സാമ്പാർ വേണം ചമ്മന്തി വേണം അങ്ങനെയൊന്നു ഇല്ല എന്ത് ഉണ്ടോ അതങ്ങ് കഴിക്കും ആഹ് കെട്ടിയോൻ ഒക്കെ വേണം ചമ്മന്തി വേണം അവർ ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കി
ആഹ് ആഹ് ഉം കെട്ടിയോമാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ആഹ് ഇവിടെ ഇവിടെ പു പുട്ടുണ്ടാക്കി പിന്നെ ദോശ ഉണ്ടാക്കി ആഹ് കുട്ടികൾ പലർ ക്കു പലതെ പറ്റുള്ളൂ
ആഹ് എല്ലാർക്കും ഓരോ ടൈപ്പിലാണോ ഉണ്ടാ
ആഹ് ചെറിയ മോൾക്ക് അതൊന്നും പറ്റില്ലോ പഴം പുഴുങ്ങി കൊടുത്തു അവൾ അത് കഴിച്ചു പോയി പിന്നെ മറ്റോൾ ദോശ കഴിച്ചു ഹസ്ബൻഡ് പുട്ട് കഴിച്ചു
ഉം എല്ലാർക്കും പല രീതിയില് ഉണ്ടാക്കണം അല്ലേ രാവിലെ പിള്ളേര് എപ്പ സ്കൂളിൽ പോകും
അവർക്ക് പത്തേ കാലിന് ബസ് വരും ആഹ്
അത്ര ലേറ്റ് ആയിട്ടോ
പത്തരക്കാണ് സ്കൂള് ഗവണ്മെന്റ് സ്കൂളാണ്
ആ ആഹ ആഹ
ഉം അവിടെ
ക്കുന്നത് ഞാൻ ഇവിടെ എട്ട് പത്താവുമ്പോ വരൂ
ആ പ്രൈവറ്റ് സ്കൂളാകുമ്പോ അങ്ങനെ തന്നെയാണ് നേരെത്തെ തുടങ്ങ എട്ട് മണിക്ക്ന്നെ സ്റ്റാർ സ്കൂളുണ്ട് ഹസ്ബൻഡ് ന് എട്ടരക്ക് പോണം അപ്പൊ ആ ടൈമിൽ ചോറും കൂ കൂട്ടാനും അങ്ങനൊക്കെ റെഡിയാവണം ഇന്ന് കൊണ്ടട്ടില്ല ഒന്നും അപ്പൊ ഇപ്പ ഉണ്ടാക്കി കൊണ്ടിക്കെനി
ചോറിന് എന്താ ഉണ്ടാക്കി
ചോ ചോർന് ന്നു ഏഹ മുരിങ്ങ താളിക്കണം മുരിങ്ങ താളി ക്കണം കറിയായിട്ട് പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കി മുട്ട പൊരിക്കണം അവിടെ
ആ മുരിങ്ങ ഉം
ചോറ് നെന്താ
ഉം
കേൾക്കണില്ല
ആഹ ആഹ
ഹലോ
ഇവിടെ ഇന്ന് മീ പവയ്ക്കയും ഇ
ആഹ അപ്പൊ കേക്കണ്ട്
ആഹ് ആഹ ഇവിടെ ഇന്ന് മീ കുറച്ച് മീ മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ മീൻ വറുത്ത വറക്കണംച്ചിരി കോവയ്ക്കാം മോര് കറി ഉം പിന്നെന്നതാ അചാറുണ്ട്
ഉം
അച്ചാർ ന്നലെ ഞാൻ ഇച്ചിരി അച്ചാർ ഇട്ടായിരുന്നേ അല്ല വീട്ടിലുണ്ട് ഇച്ചിരി പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ട് കോവക്കയും വഴുതനങ്ങയും പിന്നെ ഇച്ചിരി പച്ചമുളകും പയറൊക്കെ വീട്ടിലുണ്ട് നമ്മുടെ ആവശ്യ ത്തിന് വേണ്ടി
അയ് നല്ലതാ
അതെ, അതെ വെഷങ്ങളൊക്കെ ചേർത്ത് കിട്ട്ന്നതാ. പിന്നെ വെ വൈനി വൈകിട്ടത്തേക്ക് പിള്ളേര് വരുമ്പഴ് ക്കെന്തെങ്കിലും ഉണ്ടാ
വേ ടൈം ഇണ്ട് ങ്കി എന്തെങ്കിലും ഇണ്ടാക്കി കൊടുക്കും കുട്ടി ഉറങ്ങാണെങ്കിൽ അല്ലെങ്കില് ന്തേലും വാങ്ങികൊട് ക്കണം മോന് മൂത്ത മോന് അങ്ങനെ ആഹ് ആ അവിടെ അട്ത്ത് താഴക്കും മേലക്കും ക്കെ പോയാ കടകള്ണ്ട്. അപ്പൊ മോന് സൈക്കിളിൽ അങ്ങനെ പോയിട്ടേയ് ഏഹ്
ചെടിയെക്കെ കൊറെ ഇണ്ടോ വീട്ടില്
ചെടികളൊക്കെ ഇണ്ടായിരുന്നു ഞാന് ഇങ്ങനെ റെസ്റ്റായിട്ട് പ്രഗ്നനാന്റ് ആയി ട്ട്ങ്ങനെ ഇന്റെ വീട്ട് പോയപ്പൊക്കെ ഒണങ്ങിപ്പോയി ഇഞ്ഞൊക്കെ ആദ്യം മുതല് ഇണ്ടാക്കീട്ട് വാണം. ഉം ഇല്ല്യ ഹസ്ബന്റ് രാവിലെ പോയിട്ട് രാ വള്ളം കൊട്ക്കാനൊന്നും ടൈമില്ല.
പിന്നെ മരങ്ങളൊക്കെ ഇണ്ട് മൂച്ചി ഏ ഇല്ലല്ല ഇല്ലല്ല അങ്ങനെ നോക്കല് മണിപ്ലാന്റ് കൊണ്ടരോ നോക്കിരുന്നു ഇന്റെ ഉമ്മ പറഞ്ഞിട്ട്
ഞങ്ങളുടെ വീടിന്റെ അക ത്ത് മൂന്നാല് ചെടികളൊക്കെ ഉണ്ട് പൂവൂള്ളതല്ല അല്ലാത്തതൊക്കെ ഈ ഡാൻസിങ്ങും ഒരു ചെടീന്നൊക്കെ പറഞ്ഞ - ഇല്ല ഡാൻസ് ഇംഗ്ലീഷ്ന്നൊക്കെ പറഞ്ഞ് ചെടികൾ ഉണ്ടായിരുന്നേ ഒരു മൂലക്കെ വെച്ച്
ഏ എന്ത് ഹലോ ഹലോ
കേൾക്ക കേൾക്കണില്ലല്ലോ ഹലോ
കേൾക്കാവോ
ആഹ് ആഹ് ആഹ്
ഉ
എന്താ ഒന്നും പറയാത്തെ
ഇവിടെ ഇരുന്ന് ചിരിപ്പിച്ചതുകൊണ്ട് അങ്ങ് ചിരിച്ചു പോയതാണ്
അയ്യോ ടൈമ് ടൈമ് പോണു ഞാൻ ചിരിക്കയാണോ കരയുവാണോ ഒന്നും മനസ്സിലാവണില്ല
ഇവിടെ എന്റെ എന്റെ വീട്ടിലേ ചെടികളൊക്കെ ഉണ്ട് ഉള്ളിൽ കൂടിയും പുറത്ത് പുറത്ത് കൂടൊക്കെ നിറച്ച് ചെടികളാണ് ഉമ്മാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതിലൊക്കെ പിന്നെ ഫ്രൂട്സ് ഐറ്റോം ഒക്കെ കയ്‌പ്പങ്ങ ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇ ടൈമില് പിന്നെ പോയി
പയർ പയറുണ്ടാക്കിരുന്നു പയറണ്ടാക്കി ക്കിയിട്ടുണ്ടോ
പ പയറ് ആഹ് പയറുണ്ട്
ആഹ് ആഹ് പയറൊക്കെ നല്ലതാ
ചീരയൊക്കെ ഉണ്ട്
ആഹ് ചീരയുണ്ടല്ലേ
ചീരയക്കെ ഉണ്ട് ചീര എനിക്ക് ഇഷ്ടവാ
ആഹ് പഴ ആഹ് എനിക്ക് ഇഷ്ടാണ് നല്ലതും ആണ് പിന്നെ വീട്ടിലുണ്ടാക്കിയതുമല്ലെ ഞാന് പ്രഗ്നന്റ് ആയിയിരിക്കണ ടൈമിലൊക്കെ ഇതേമാരി ചീര പറഞ്ഞ കൊണ്ടിരിക്കും അവിടെ ഇണ്ടായിട്ടില്ല അപ്പൊ അത് കഴിച്ചിരുന്നു കൂടെ ഡോക്
ഇണ്ടായിരുന്നപ്പഴൊന്നും ചീരൊക്കെ ഇഷ്ടായതൊണ്ട് അങ്ങനെ കിട്ടാനൊന്നു ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ ഇപ്പഴ് ചീര ഇഷ്ടംമാതിരിയാ മഴക്കാലാവുമ്പൊഴേക്കും ഒടി ചെട് ത്ത്ഴിയുമ്പൊഴേക്കും മറ്റെ പ്പിന്നെ പിന്നെ മുളച്ചുവരും വീട്ടിലുണ്ടാവ ജീവനില്ലേ
ആഹ് ആഹ് പച്ചച്ചീര, ചോപ്പ് ചീര കണ്ടല്ലോ ആങ്ങളാര് വരുമ്പോങ്ങനെ കൊണ്ടരും ഞാ അതൊരു പൂതി പറയുമ്പൊഴൊക്കെ പ്രഗ്നന്റ് ആയിരിക്കുമ്പളെ. പിന്നെക് ഫാസ്റ്റ് ഫുഡണതികോഷ് ക്ടറ് പറഞ്ഞ് ബ്ലഡ് ഇണ്ടാവാന് എലകളും
ആ നമ്മളാവാ. ആ ഒരു പാ ആദ്യത്തെ ഒരു പത്തു മാസം നമ്മള് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്ക്ണേ നല്ലത് എപ്പഴു എല്ലാരും പേടിപ്പിക്കെ ലേ ഉള്ളൂ നാല് സ് ഡിന്ന് കൊച്ചിന് അത് വരും, ഇത് വരുന്നൊക്കെ
ആഹ് ആഹ്. തൊടക്കത്തിലെനിക്ക് കഴീല കഴിക്കാന്. ലാസ്റ്റിൽക്കെ കഴിക്കൊള്ളു ഫാസ്റ്റ് ഫുഡൊക്കെ. ഫുള്ള് ഛർദി അയ്ക്കാരം തൊടക്കത്തിലൊക്കെ അപ്പോ. ഞാ ലാസ്റ്റികൊക്കാവുമ്പോ ഞാന് പിന്നെ ബർഗറ്, മസാല ദോ ആ അങ്ങതൊക് ഇങ്ങനെ കൊണ്ട്രി ചിട്ട് കഴിക്കും. എല്ലാ ഫുടൊന്നും കഴിക്കാം. ബിരിയാണി അങ്ങൻതൊന്നും കഴി ഇക്കാൻ കഴിയില്ല മന്തി പോൽത്തെ. ആ മസാലള്ള തൊന്നും കഴിക്കാൻ. ക്കാൻകഴിയെ ല്ല ന്നാ ന്റെ താത്ത നേരെ ഓപ്പോസിറ്റ് ആണ്. അവൾക്ക് പ്രഗ്നന്റായിരിക്കുമ്പല്ലാതും ലാസ്റ്റ് വരേ കഴി ക്കാൻകഴിയും ജർദിയൊന്നുല്ലാ
ആഹ് ആഹ് എനിക്ക്പം ആ എനിക്ക് ആ നല്ല ഛർ ആ ആണോ എനിക്ക് ഭയങ്കര ഛർദ്ദി അത് എന്ത്‌ പറ്റിയെ ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആകാൻ എനിക്ക് ഭയങ്കര ശർദിയായിരുന്നു. എനിക്ക് സിസേറീയനൊക്കെ തന്നെയാരുന്നു ആഹ് പിന്നെ ശർ നിക്ക്ന്നില്ലായിരുന്നു എട്ടാം മാസം വരെക്കെ നല്ല ശർദി ഉണ്ടായിരുന്നു ഒമ്പതിലും ഛർദ്ദിച്ച് ഒത്തിരി അല്ല കുറവ് ഉണ്ടായിരുന്നെന്നേ ഉള്ളൂ അല്ലാതെ മാറിയൊന്നുമില്ലായിരുന്നു ഇഡ്ഡലിയും സാമ്പാറുമൊക്കെ തിന്നുമ്പോഴേ എനിക്കപ്പഴും ശർദ്ധിക്കും ആഹ് ആഹ്
ഇപ്പൊ ഞാന് മൂന്നെണ്ണ ത്തിനും ഛർദിച്ചു ഛർദിച്ചു കൊഴഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് എനിക്ക് ഡോക്ടർ പറഞ്ഞു ഇപ്പോ അതിനൊക്കെ മെഡിസി സിന്ണ്ട് പറഞ്ഞിട്ടും ഞാൻ ഗുളിക കഴിച്ചിട്ടും ഛർദിക്കുവേ ചെയ്തില്ല ഒരു അയൺ ഗുളിക മാത്രം പറ്റാതിരുന്നിട്ട് ചർദിച്ചത് വേറൊന്നിനും വേറെ കുഴപ്പം ഉണ്ടായില്ല ആകെ ഒക്കെ മുതൽ നല്ലോണം ഫുഡൊക്കെ കഴിക്കാൻ പറ്റി കുട്ടി ടൈം ആവണേന് മുന്നേ പക്ഷേ പ്രസവി ച്ച് പ്രസവി ട്ടുണ്ട് മൂന്ന് കിലോന്റെ മേലെ ഉണ്ടായിരുന്നു വെയ്റ്റ് ആ അപ്പൊ ടൈം ആയി ക്ക്ണ് ണ്ടെങ്കിൽ അതിലേറെ വെയിറ്റ് ഉണ്ടായേനെ നാല് കിലോക്കെ ഉണ്ടായേനെ ഫുഡ് ഞാന് കഴിക്കുന്ന കുട്ടി വലിച്ചെടുക്കും
എത്ര ടൈം പ്രസവിച്ചത് അല്ല എത്രാം മാസത്തില അപ്പ പ്രസവിച്ചത് ആണല്ലേ ആഹ് ആഹ് അനിയത്തി ക്കെന്തായിരുന്നു കോംപ്ലിക്കേ റ്റ് ഡ്
അനിയത്തിയല്ല താത്തയാണ് അവൾക്ക് അവൾക്ക് കുട്ടികളുടെ ഷോൾഡർ കൊർ ച്ചി വീതി കൂട് തലാണ് എല്ലാ കുട്ടികളുടെയും അങ്ങനെയാണ് അല്ലല്ല ഇപ്പൊ കുഴപ്പൊന്നില്ല പക്ഷെ അത് ഹസ്ബന്റിന്റെ അതങ്ങനെ പാരമ്പര്യ യിട്ട് കിട്ടിയതാണ് കുട്ടികൾക്ക് ആ അപ്പ അവൾക്ക് ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായി ആ കുട്ടികളുടെ തല പോരുമ്പോ ബോഡി മൊത്തം അങ്ങനെ പോരണല്ലോ ഒരുമിച്ച് പക്ഷെ ഷോൾഡർ വീതി കൂടിക്കഴിഞ്ഞാൽ അവിടെ കുടുങ്ങി നിക്കയാണ് തല പോന്നിട്ട് ബാക്കിയവിടെ കുടുങ്ങി നിക്കാണ് അപ്പൊ ഡോക്ടർ മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമു ട്ടാരുന്നല്ലോ പ്രസവം എടുത്ത് കഴിഞ്ഞെന്റെ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ റെഡിയാക്കി വച്ചിട്ടാണ് പ്രസവം എടുക്കുക
ആ എന്നിട്ട് നോർമൽ തന്നെ സെറ്റായോ
ആഹ് മൂന്നെണ്ണം തന്നെ നോർമൽ തന്നെയാണ്
ആഹ് ആഹ് ആഹ്
ഡെലിവറി അങ്ങ് കഴിയും പക്ഷെ പ്രഗ്നൻസിയാണ് ഭയങ്കര ക്ഷീണവും കൊഴക്കോം ഛർദിയൊക്കെആയിട്ട് അത് രണ്ട് നേരം അങ്ങനക്കേ ആഹ് അവളിപ്പോ വർക്ക് ചെയ്യണണ്ട് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് മേലാറ്റു റ്റുരായിരുന്നു അപ്പൊ പെരിന്തൽമണ്ണ സ്ഥലം പറയ ആഹ് അവള് വേറെ ആഹ് വർക്ക് ചെയ്യണ് ണ്ട്
ആഹ് ആഹ് ഹ
കണ്ണ് ആശുപത്രിയില് ഒപ്റ്റോമെട്രിസ്റ്റാണ് ആഹ് ആഹ് അവര് രാവിലെ തന്നെ പോവും ട്രാവൽസിലാണ് അപ്പൊ അവര് ഇപ്പൊ ലീവ് ആണെങ്കിലും അവര് ഭയങ്കര ബിസിയാണ് ആഹ് രാത്രിയെ വരുള്ളൂ അല്ലെങ്കിലും അവര് ഭയങ്കര ബിസിയാണ് വീട്ടില് എത്തിയാലും ഇങ്ങനെ കോള് വരും ആകെ ഒരു ഞായറാഴ്ഛയെ ഒഴിവൊള്ളൂ ഇല്ലേ വരാ കെടന്നുറങ്ങാ രാവിലെ എ പോക അങ്ങനെയാണ് കൊറച്ചേരം കുട്ടികളെ പ്പിക്കും പിന്നെ കുട്ടികൾക്ക് കൊറച്ചേരം ഫോൺ കൊടുക്കും അങ്ങനൊക്കെ ഒരു ആഹ് ആരു ഗ്യാപ്പ് വന്നില്ലേ എടക്ക് കൊറച്ച് കൊറച്ചു നേരം എന്തെങ്കിലും പറഞ്ഞു അവള് കൊറ പോന്നതല്ലേ
ആഹ് ആഹ്‌ ഒത്തിരി നേരം പത്ത് മിനിറ്റ്ല്ലേ പറ്റുള്ളൂ ആ അത് കൊഴപ്പവില്ല കൊഴപ്പില്ലന്നല്ല നമുക്ക് പത്തു മിനിറ്റ്ല്ലേ പറ്റുള്ളൂ ആണോ
അല്ല അങ്ങനല്ല പത്ത് മിനിറ്റ് എങ്കിലും സംസാരിക്കണം ന്നാണ് പന്ത്രണ്ട് മിനിറ്റ് വരെ ടൈമോണ്ട് ആഹ് ആഹ് ആഹ് അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് ആഹ് അവര് ട്രാവൽസിലായതുകൊണ്ടേ ടി ക്കെറ്റ് ചോയിക്കാനെക്കെ ആളുകള് വിളിച്ചു കൊണ്ടേ ഇരിക്കും ഒരു ഞായറാഴ്ച പോലും ഒഴിവുണ്ടാവൂല്ല
എപ്പഴും വർക്കോ ണ്ടോ ടൈ
ആ ഫുൾ ടൈം വർക്കാണ് ആഹ് വർഷ അതെങ്ങനെ അ അവിടെ ഓഫീസിൽ തന്നെ ഫുൾ ടൈം വർക്കാണ് വന്നാലും അതെ ആളുകള് ഇങ്ങനെ വിളിച്ചൊണ്ടിരിക്കും ചെലപ്പോ രാത്രി കുറഞ്ഞ ടൈമില് പെട്ടെന്ന് വിളിക്കും ഉം, മതി അവരിങ്ങനെ. പറയും ഉറക്കം പോലും ശരിയാവ്ണില്ല കാരണം ടിക്കറ്റിന്റെ കാര്യങ്ങളല്ലേ അപ്പൊ ആളുകള് വിളിക്കാതിരിക്കാനും നിവിർത്തിയില്ല.
രാത്രി രാത്രിക്ക് രാത്രി പാതിര ഒക്കെ വിളിച്ചു കഴിഞ്ഞാ എന്ന ബുദ്ധമു
ആഹ്, നല്ല ബുദ്ധിമുട്ട പിന്നെ ചെറിയ കുട്ട്യാളും ഉള്ളതല്ലേ അവരൊക്കെ നീക്കും ഓൾക്കും ബുദ്ധിമുട്ടാണ്.
ഒരുമിച്ച എല്ലാരും കൂടി ഒരുമിച്ചാണോ കെടക്കുന്നത് അപ്പം
ആഹ് എ സി ഒക്കെ ഇടുമ്പോല്ലാരും ഒരു റൂമില് കെട്ക്കും അല്ലെങ്കിൽ വേറേ റെ റൂമില് കുട്ടികള് വേറെ റൂമില് ഞങ്ങള് വേറെ റൂമില് കട്ക്കും അങ്ങനേണ് ഇന്റെ ഫാമിലിന്നൊക്കെ ഇപ്പൊ ടിക്കറ്റ് എട്ക്ക്ണ അവർത്തന്ന് തന്നെയാണ്
ആഹ് ആ അപ്പൊ ചൂടുള്ള സമയത്ത് ഏ സി ഭയങ്കര പ്രയാ ആണല്ലോ എന്നാ ചൂട ആ ഇന്നലെ രാത്രി ഇവടെ നല്ല എ ഇന്ന് രാത്രി അല്ല രാവിലെക്കെ ഇപ്പ നല്ല മഴ പെയ്തു
ആഹ, ആ ചില ഭാഗങ്ങളില് ഇപ്പൊ മഴ പെയ്തിട്ട് ഞാൻ പറയുന്നു കേട്ടു. പക്ഷെ ഇന്നലെ ഇവടെ ഭയങ്കര ചൂടേർന്നു ഇവിടെ ഇപ്പ ഇങ്ങനെ മൂടി നിക്ക്ണ് ണ്ട് പെയ്യാൻ ചാൻസ്ണ്ട്. പക്ഷെ ഇതുവേരെ ചെയ്തിട്ടില്ല തണുപ്പുണ്ട്പ്പോ മറ്റേത് വേയർത്ത് ഒലിക്കേനി രാത് ത്രക്ക്
ആഹ് അതെ അതെ